ആ എന്തെടുക്കുവാ തെരക്കിലാണോ?
അല്ലല്ല തെരക്കിലല്ല ഞ്ഞാ ഇപ്പോ ഉച്ചക്കത്തെ ഭക്ഷണൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്ക്യവാരുന്നു
ആ പുസ്തകമൊക്കെ വായിക്ക്യാറുണ്ടോ?
പുസ്തകം എടയ്ക്കൊക്കെ വായിക്കും ഇച്ചിരി ഇച്ചിരി ഒക്കെ
ആന്നോ ഏറ്റവും ഇഷ്ടവുള്ളേ ആരുടെ നോവല് വായിക്ക്യാനാ
ആഹ് ഞാൻ നോവല് ആകെ ഒറ്റ ഒർണ്ണേവായിച്ചിട്ടൊള്ളൂ അത് ഗോഡ് ഫാദർന്ന് പേരൊള്ളെ ഗ്രാ ഗോഡ് ഫാദർന്ന് പേരൊള്ളെ
അത് സിനിമയല്ലേ
അതെ സിനിമ സത്യം പറഞ്ഞാത് നോവലിനെ ബേസ് ചെയ്താണ് സിനിമ ഒണ്ടാക്കിയെ ഇംഗ്ലീഷിലെ മലയാളത്തിലെ ഗോഡ് ഫാദർ അല്ല ഇംഗ്ലീഷില് മൂന്ന് സിനിമയുള്ള ഗോഡ് ഫാദർ ഉണ്ട്
എന്നാലും എഴുത്തുകാരിലാരെയ കൂടുതലിഷ്ടം
എഴുത്തുകാരല്ലേ നോവലോ ഞാൻ പറഞ്ഞല്ലോ നോവൽ ഇതേ വായിച്ചിട്ടുള്ളു അല്ലാതെ ഞാൻ വായിച്ചിട്ടുള്ളത് പിന്നെ മറ്റേ റോബിൻ ശർമ്മയുടെ റോബിൻ ശർമ്മയുടെ ഒരെണ്ണം വായിച്ചിട്ടുണ്ട്
അത് ശെരി ഈ മറ്റേ നമ്മടെ മാധവിക്കുട്ടി അങ്ങനെയുള്ള ഒന്നും വായിക്കാറില്ല
അതൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് പാഠപുസ്തകങ്ങളിൽ വായിച്ചിട്ടേ ഉള്ളൂ അല്ലാതെ പുസ്തകമായിട്ടാ അല്ലെങ്കിൽ അവരുടെ ഇല്ലില്ല അവരുടെ പുസ്തകങ്ങള് വാങ്ങിച്ചു വായിച്ചിട്ടില്ല
ഉം സിനിമ കാണാൻ തിയേറ്ററിൽ പോകുന്നയാണോയിഷ്ടം വീട്ടിലിര്ന്ന് പിന്നെ ടി വിയിലിട്ട് കാണുന്നതണോ ഇഷ്ടം
തിയേറ്ററി പോകുന്നതാണ് ഏറ്റവും ഇഷ്ടം
തിയേറ്റിൽ പോകുന്നയാ ഇഷ്ടം
ആ അതെ തിയേറ്റർ എന്ന് പറയുന്നത് അതൊരു വേറൊരു സ്ഥലമാണ് വേറൊരു അന്തരീക്ഷം വേറെയാ
ഫൈവ് അങ്ങനെ കുറെേഴുതില്ലേ ത്രീ ഡി ഫോർ ഡി അങ്ങനെ കൊറേ ഒക്കെ ഇല്ലേ കൊറെ ഉം
അവിടെ പോവാറുണ്ടോ തിയേറ്ററിലൊക്കെ
ഞങ്ങളങ്ങനെ തിയേറ്ററില് അധികം സിനിമ കാണാൻ പോവാറില്ല എന്നാലും ഇവിടെ- കുഞ്ഞുങ്ങൾ വഴക്കുണ്ടാക്കുമ്പോ ഇടയ്ക്ക് പോയ് ഒന്ന് കാണും അവരുടെ പപ്പ- പ്പക്ക് അങ്ങോട്ട് അത്ര താല്പര്യം കൊറവാണ് ഈ സിനിമ കാണാൻ തിയേറ്ററിൽ പോകുന്നത്
ആഹ് ഇവിടെന്ന് പറയുമ്പോ എന്റെ അപ്പനും അമ്മയ്ക്കും ആന്നേല് നല്ല പടമാണെന്ന് ബോധ്യപ്പെട്ടാലവര് വരും അല്ലെ എല്ലാവരും പറഞ്ഞ് നല്ല പടങ്ങളാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടവാ
പുള്ളിക്ക് അവിടെ പപ്പയ്ക്ക് അങ്ങോട്ടത്ര പോരാ പക്ഷെ മോ മോളും മോനും ഒക്കെ അവരുടെ ഫ്രണ്ടിന്റെറെ കൂടെ പോയി കാണുവേ
ഉം
അവരെയൊക്കെ ഇഷ്ടാന്ന് പറയുമ്പോൾ അങ്ങനെ വിടും പിന്നെ കസിൻസിന്റെയൊക്കെ കൂടെ പോവും അങ്ങനെയൊക്കെ കാണാറുണ്ട്
ആഹ്
ഇപ്പൊ അവസാനം കണ്ട സിനിമ ഏതാ
അവസാനം ഞാൻ കണ്ടത് വാഴയായിരുന്നു
വാഴ നല്ലയാല്ലേ
അതെ അതെ നല്ല പടമായിരുന്നു
ആഹ് ഇന്നലെ ഇവിടെ മോനും മോളും ഒക്കെ കണ്ടിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു രാത്രി ഭയങ്കര സെൻഡിയൊ ഒക്കെയായിരുന്നു ഞാനപ്പൊ ചിന്തിക്കുകയും ചെയ്തു ഇത്രയും നാളില്ലാത്ത- ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് ആഹ് ഭയങ്കര അറ്റാച്ച്മെന്റൊള്ള സിനിമയാല്ലേ
അതെതെ നല്ല അതായത് സഹോദരങ്ങള് തമ്മിലും അപ്പൻ മകൻ ബന്ധം അതൊക്കെ നല്ല രീതിയിലവര് കാണിക്കുന്നുണ്ടതിനാത്ത്
ആഹ് അത് എല്ലാരും കുടുംബമായിട്ടാണോ പോയിക്കണ്ടേ
ആദ്യം ഞങ്ങള് ഞാൻ വാഴ സത്യം പറഞ്ഞാൽ രണ്ടു തവണ പോയിക്കണ്ട് ആദ്യത്തേത് കൂട്ടുകാരുടെ ഒപ്പം ആദ്യത്തെ ഷോ റിലീസ് ചെയ്ത ആദ്യത്തെ ഷോയ്ക്ക് പോയിക്കണ്ടായിരുന്നു
ആഹ് ആഹ്
അത് കഴിഞ്ഞ് പിന്നെ അപ്പനേം അമ്മേം കൊണ്ടാേണാേന്ന് പറഞ്ഞ് അവരെം കൊണ്ടാേയി അങ്ങനെ അവര് രേം കൂടെ കൊണ്ട് കണ്ട് അതല്ല അത് കഴിഞ്ഞി
തീയേട്ട്റാ
പിന്നെ ഉണ്ട് അടുത്ത് രണ്ട് മൂന്ന് തിയേറ്ററ് ഉണ്ട്
ആഹ്
ഏ് നർണം ആശീർവാദാ മോഹൻലാലിന്റെ പുള്ളി മോഹൻലാലിന്റെ ബിൽഡിങ്ങ്വാ കടപ്ര പെരുവ്‌ പരുമല ഹോസ്പിറ്റൽ ഒക്കെ ഇല്ലേ അവിടായിട്ട്വരും
അവിടെ എട്ത്താണോ വീട്
അവ്ട്ന്ന് കാെറച്ച് പോണം ഒരു അഞ്ചാറ് കിലോമീറ്റർ അകത്താെള്ള് ഉള്ള ഉള്ളു പോണം
ആഹ് ഞങ്ങള് ഞാന് ഈ ഈ ഈയിടക്ക് പോയി രണ്ടെണ്ണം എവ്ടെ ഇവിടെ ലുലൂലും കണ്ട് എറണാകുളത്ത് എറണാകുളം ലുലൂല് പോയി ഒരെണ്ണം കണ്ട് ഷേണായി പണ്ടത്തെ പഴയ തിയേറ്റർ ഉണ്ടല്ലോ ഷേണായി അവടെയും പോയി കണ്ട് ഏതാന്നറിയാ സീതാരാമം
ആഹ് സീതാരാമം കണ്ടല്ലേ പിന്നെ അതൊക്കെ തിയേറ്ററി പോയി കാണന്നറയുന്ന വല്ല്യ ഭാഗ്യം തന്നെ
അത് നല്ല പിക്ച്ചറായ്രുന്നു ആ അത് കണ്ടു ഞാൻ ഞങ്ങള് അങ്ങനെ ഇവിടെ അങ്ങനെ പാെർത്ത് പോയി അങ്ങനെ സിനിമ കാണ് പതിവില്ല പക്ഷെ ഞാൻ എടയ്ക്ക് പപ്പയും മമ്മി അനിയത്തിടുത്തൊക്കെ പോകാറുമ്പോം ഞങ്ങളെല്ലാവരൂടെ ഒരുമിച്ച് പോയി കാണാറുണ്ട് ആഹ് അപ്പ അവിടെ പോയി ഞങ്ങള് ട്ടെ അവടെ പോയിട്ട് അത് കണ്ടു സീതാരാമം കണ്ടു ബോഗൻ ബില്ല കണ്ടു ബോകൻ ബില്ല കണ്ടായിരുന്നോ
ബോഗൻ വില്ല ഞാൻ കണ്ടില്ല
ആഹ് അതും കാെഴപ്പവില്ല പക്ഷേ അവസാനമാവുമ്പോ നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല
ആഹ് അതാ ഈയട് ചെല ചെലപ്പോ ചെല ചെല ചെല പടങ്ങള് അങ്ങോട്ടരു താല്പര്യം ഇല്ലല്ലോ അപ്പൊ ഞാൻ കാണത്തില്ല
ആഹ്
പക്ഷെ എനിയ കൂടുതലും പഴയ സിനിമകള് വീണ്ടും വീണ്ടും ഇരുന്ന് ഞാൻ കാണും
പിന്നെ മമ്മൂട്ടിയുടെ വേറെ ഇപ്പൊ ഈയിടയ്ക്ക് വേറൊരണം ഉണ്ടായിരുന്നു ഈയടയ്ക്കല്ല കാെറച്ച്നാളായി മമ്മൂട്ടിയാവ്ടെ ഡാൻസാെക്കെ കളിക്കുന്നയൊരെണ്ണം ഉണ്ടായിരുന്നല്ലോ പേര് ഞാനങ് മറന്നു പോയി ശോ
ഉം ബസോക്ക ബസോക്ക ഞാൻ കണ്ടില്ല
ആണോ ആഹ് അത് കണ്ടായിരുന്നു കൊള്ളാ അതൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എല്ലാർക്കും ഒന്നും അതങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല
അതെ ബസാേക്ക അത് ടീ വി യിലും എറങ്ങിയില്ലായിരുന്നു ശരിയാ
അഹ് ഇല്ല ആഹ് അത് വല്ലാതൊരിതാണ് നല്ലതാണെന്നൊക്കെ പറഞ്ഞോണ് നമ്മള് പോയിരുന്ന് കാണുന്നെ പക്ഷെ എങ്ങോ ട്ട് അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക്ങ്ങോട്ട് ഇഷ്ട്ടപ്പെടത്തില്ല
ആഹ് പിന്നെ ഈയടക്കാ ന്നാടം മൈക്കിൾ ജാക്സന്റെ ബയോഗ്രഫി പടം എറങ്ങ്യ ഈ കഴിഞ്ഞ ആഴ്ച അപ്പൊ അതിന് നല്ല ആളാണ് അവ്ടെ പക്ഷെ അത് പോയി കാണണംന്നുണ്ടായിരുന്നു ഇപ്പൊ പരീക്ഷയും ഏ് വൈവയും പ്രൊജക്ടു ഒക്ക ക്കെ ആയത്കൊണ്ട് അങ്ങോട്ട് പോവാൻ സാധിച്ചില്ല ഇനി അങ്ങോട്ട് ഒന്ന് പോയാ കൊള്ളാംന്നുണ്ട് അത് നല്ല പടമാണെന്ന് എല്ലാരും പറയുന്ന് മൈക്കിൾ ജാക്സൺ ഒക്കെ മൈക്കിൾ ജാക്സന്റെ ഒക്കെ ഒരു കാലത്തത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്ന ഒരു കാലത്ത് എന്നെ പുള്ളി അത്രാം വലിയൊരു തരംഗമായിരുന്നു
ആഹ്
അപ്പ അതിന്റെ എഹ് മൈക്കിൾ ജാക്സന്റെ ഏഹ് ഇത് എങ്ങനാ പുള്ളി ഇങ്ങനെ ഒരു പോപ്പ് സ്റ്റാർ ആയതെന്നുള്ളത് അതിന്റൊരു കഥയാ. അത് അഭിനയിക്കുന്നത് ഏഹ് ശരിക്കും മൈക്കിൾ ജാക്സന്റെ അനന്തരവന അയിനാത്ത് നായകൻ.
ആഹ് ഹാ ഹാ ഹാ ആഹ് ഇനി പ്പം എന്താ ദൃശ്യം മൂന്ന് വര്ന്ന്. മോഹൻലാലിന്റെ ബർ
ആഹ് ദൃശ്യം മൂന്ന് അതിന് പോണോന്നും പറഞ്ഞ് വീട്ടിൽ അമ്മയും അപ്പനും ഇരിക്കുന്നു. അവർ
അഹ്ശരിയാ. ഏഹ് പപ്പെയമ്മേം അല്ലാതെ ടി വിയിലൊക്കെ വരുന്ന സിനിമയൊക്കെ കാണുവോ?
ആര് ഞാനോ.
അല്ല പപ്പേം മമ്മേം.
അത് ഞാൻ പറഞ്ഞ പോലേ ഇപ്പം നല്ല പടമാണെന്ന് അവരെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാ പിന്നെ അവരിരുന്ന് കണ്ടോളും. പഴയ സിനിമകളൊക്കെ ഇരുന്നു കണ്ടോളും.
ആഹ് ആഹ് ഇവിടെ ഇവിടെ ഞങ്ങൾക്ക് ഞാ നിക്കും അങ്ങോട്ടും അങ്ങോട്ടും ആഹ് ഇവിടെ എനിക്കും അങ്ങോട്ട് സിനിമ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടവൊന്നുല്ല. എന്നാലും നല്ലതാന്ന് പറയുവാന്നേ ഒന്ന് കാണും. അത്രേ ഒള്ളൂ ഉം. വാഴ ടു കാണണം എന്നുണ്ടായിര്ന്ന്.
താല്പര്യ അല്ല അവർക്കാ ഒരു കണ്ടിരിക്കാനുള്ള ഒരു ഏഹ് അട്രാക്ഷൻ ഒന്നായിക്കഴിഞ്ഞാ പിന്നെ അവരിരുന്നോള്ളും.
ആഹ്. വാഴ ടു കാണണോന്നുണ്ടായിരുന്നു. പക്ഷെ ആഹ് അച്ഛാച്ചൻ പറയും നീയും മക്കളും കൂടെ പോയി കാണ് അതെന്തിര് കാണക്കോ എനിക്കത് ഇഷ്ടവല്ലാ. പോന്നെങ്കി നാലു പേരൂടെ പോണം ആഹ്. ഒരാളെ ഒര് റ്റു ഒഴിവാക്കി മൂന്ന് പേര് അതിനോട് എനിക്ക് ഒട്ടു യോജിപ്പില്ല. അപ്പം ഞാൻ പറഞ്ഞ്. അ ച്ഛാച്ചൻ ഇല്ലാതെ ഞങ്ങള് പോയി കാണുന്നില്ല കാണണ്ടാന്ന് പറഞ്ഞു. പക്ഷെ അഅവര് രണ്ടുപേരൂടി ഇന്നലെ കു ത്തിയിരുന്ന് കണ്ട് മോനും മോളും കൂടെ. ഭയങ്കര സെന്റിയാർന്നു രാത്രി കരച്ചിലും പിഴി ച്ചിലും ഉം കെട്ടിപ്പിടിക്കലും ഉമ്മ വെക്കലും ഒക്കെ ആയിരുന്നു.
ഉം അതെ. അതാ സിബ്ലിങ്സിന്റെ ഒരു സ്നേഹം അയിനാത്ത് കാണിക്കും.
ആഹ് ആഹ്.
അത് കണ്ടപ്പം എനിക്കിച്ചരി ഇമോഷ്ണലായി. കാരണം ഞങ്ങള് എനിക്ക്യും ഉണ്ട് രണ്ട് ചേട്ടന്മാര്.
ആഹ് ആഹ്.
ആഹ് അവര് ഇപ്പ ഞങ്ങളിപ്പോ ഒരുമിച്ചാ ഒരു ആ അടിപിടി നടന്ന് പ്ര നടക്കെണ്ടൊരു പ്രായവാ. പക്ഷെ അവര് ജോലിക്ക് വേണ്ടിയൊക്കെ അങ്ങ് അവരങ്ങ് പൊർ
മാറി നിക്ക്യുന്നോണ്ട് മിസ് ചെയ്യുന്നല്ലേ. എങ്ങനെ മൂന്നു പേരുടെ ഉള്ളപ്പ എങ്ങനെയാണ്? നല്ല നല്ല റിലേഷ്നാ അതായത് നല്ല സ്നേഹവാണോ, അ
പിന്നെ ഞങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സ് കൂട്ടാണ്. അതായത് സഹോ ദരങ്ങൾ ന്നറുള്ളൊരു വേർതിരിവില്ല.
എത്ര വയെ എത്ത അങ്ങനെ ഒരുപാട് ഇതും ഏഹ് മൂപ്പുണ്ടോ? അതോ ഒരേ,
അതെ പ്രായവ്യത്യാസം അത്യാവശ്യം ഉണ്ട്. ഞങ്ങള് ഞാനും ചേട്ടന്മാരും തമ്മില് പതി പതിനാലും പന്ത്രണ്ടും വയസ്സിന്റെ വ്യത്യാസവുണ്ട്.
ഊഹ് അത് ശെരി അപ്പോ ഫയങ്കര കെയറിങ് ആയിരിക്ക്യൊല്ലോ.
അതെ കേയറിങ്ങ് ഉണ്ട് പക്ഷെ ഒരു കാര്യം വെച്ചാല് എനിക്ക് ഒരു പതിനേഴ് പതിനെട്ട് വയസ്സ് ആവുന്നെടം വരെ അവരാ ഒരു സഹോ എഹ് അനിയൻ എന്നുള്ളൊരു ഇതിലാ. അതായത് ചേട്ടന്മാരെന്ന് പറയുമ്പം അനിയന്മാരെ പേടിപ്പിച്ചൊക്കെ നിർത്തത്തില്ലേ.
ആഹ് ഹാ
അങ്ങനെ ആയിരുന്നു ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് വരെ. പിന്നെ അങ്ങോട്ട് ഞാനും തിരി ച്ച് പറയാൻ തുടങ്ങി അങ്ങനെങ്ങനെ ഇതായപ്പം പിന്നെ ഞങ്ങളങ്ങോട്ട് ഒരേ ടാലിയായി ഒരേ വേവ് ലെങ്ങ്ത് ആയി. ആഹ്. പിന്നെ ഞങ്ങളൊക്കെ ഒരുമിച്ചാ സ്കൂളേ സ്കൂൾ ഒക്കെ ഒരുമിച്ചാരുന്നു അപ്പോ ഞാൻ എൽ കെ ജി കേറിയപ്പോ മൂത്ത അച്ചാച്ചൻ പ്ലസ് ടു രണ്ടാമത്തെ അച്ചായൻ പത്തിലൊക്കെ ആരുന്നു
അടിപൊളി അതൊരു വല്യ ഡിഫറൻസ് ആണല്ലോ അപ്പോ അമ്മയ്ക്കും അമ്മയ്ക്കും കൊച്ചുമോനോട് ഭയങ്കര സ്നേഹായിരിക്കും അല്ലേ കൊച്ചാളോട്
ആഹ് സ്നേഹൊം ഉണ്ട് കൊറച്ച് ലാളനയൊക്കെ ഉണ്ട് എന്നാലും അടി അടിയുടെ കാര്യ ത്തില് ഒരു ഷാമൂല്യ
അങ്ങനെ വേണം ആഹ് പണ്ടുളെളാര് പറയോല്ല അടിച്ചു വളർത്തണംന്ന് അടി കിട്ടാത്തേന്റെ ഇ പ്പ സ്കൂളിൽ പോലും കുഞ്ങ്ങൾക്ക് വിദ്യാ വ അടിച്ചു കഴിഞ്ഞാൽ ഉടനെ പരാതി എല്ലേ സത്യത്തി ആ അന്നാപഴേ കാലത്തൊക്കെ ഒള്ള വിദ്യാഭ്യാസം ആരുന്നു നല്ലത് അന്ന് അവര് എന്തെങ്കിലൊന്ന് പഠിക്കും അല്ല എന്തെങ്കിലും ഉണ്ട് ഇതിപ്പോ ഒന്ന് ജസ്റ്റ് എന്തെങ്കിലും ഒരു വർത്ത ഒര് ഒര് വാഴക്ക് പറഞ്ഞാൽ പോലും ഉടനെ വീട്ടീന്ന് ചോദിക്കാ പോകുന്നു പ്പ അങ്ങനള്ളൊരു കാലത്തിലോട്ട് പോയി ഉം പക്ഷെ പഴയ വിദ്യാഭ്യാസോ ക്കേര് നല്ലത് ഒന്ന് അടിച്ച് നമ്മളപ്പ പഠി ക്കും ആഹ് കുട്ടികള്ടെ നന്മയ്ക്ക് വേണ്ടി അപ്പൊ അവര് പഠിക്കും അവർക്ക് അത് പഠിക്കണംന്ന് തോന്നും എഴുതിക്കൊണ്ട് ചെന്നില്ലേ ടീച്ചർ അടി ക്കോന്ന് തോന്നി ഇതിപ്പ ഇപ്പഴത്തെ പിള്ളേർ എ ഇപ്പഴത്തെ പിള്ളേർ എങ്ങനെയാന്നറിയോ അവര്ക്ക് എഴുതാൻ സമയല്ലെങ്കി വേറേ ആരെങ്കിലും കൊടുത്ത് എങ്ങനെങ്കിലും ഒക്കെ എഴുതി
അതെ അങ്ങനെ സമയത്തിന് തീർക്കണ്ടേ
ആഹ് അങ്ങനെ ആഹ് അവര് അങ്ങനെ എഴുതിക്കും എന്നിട്ട് ആ എ ഒ അങ്ങനെ അങ്ങനെ എനിക്കേ എനിക്ക് നല്ല ഇത് നാല് വർഷം മൂന്ന് രണ്ട് വർഷം ഇവിടെ ഓൺലൈൻ ക്ലാസ് ആയപ്പഴ് ക്ലാസ് കണ്ടിട്ട് അങ്ങ് പോവും നോട്ട് മൊത്തം ഞാൻ എഴുതി കൊടുക്കണമാര്ന്ന് അങ്ങനാരുന്നു ഇവിടെ അവസാനം ടീച്ചർമാര്‌ വിളിച്ച് ചോയിച്ചു മോനേ ഈ നോട്ടൊക്കെ ആര എഴ്തി തര്ന്നേന്ന് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണല്ലോ ഇന്താര എഴ്തി തരുന്നേ നീയല്ലല്ലോന്ന്
വല്ലാത്തൊരു ഹാൻഡ്ര
അവര് കണ്ടിട്ട് ഓൺലൈൻ ക്ലാസ് ആയോണ്ട് പുതിയ സ്കൂളും ആ അഞ്ചാം ക്ലാസ്സിലോട്ട് പുതി സ്കൂളോട്ടല്ലേ കേറ്ന്നേ അപ്പൊ അങ്ങനെയല്ലല്ലോ അപ്പൊ അവര് ചിന്തി ഈ നല്ല ഹാഡ് റൈറ്റിംഗ് ഇതുവരെ കണ്ടിട്ടില്ല നല്ല മെച്ചൊറായ ഒരാള്ടെ ഹാൻഡ് റൈ റ്റിങ്ങന്ന് ഇവിടെ വീട്ടിലിരുന്നൊണ്ട് പറയാ ആന്നാന്ന് മെച്ചൊറായ ഒരാള് തന്നെയാണ് ആ ഒക്കെ എഴുതിയന്ന് മൊ ത്ത ബുക്കും എന്നെ കൊണ്ടാരുന്നു എഴുതിക്കുന്ന അതിനിവിടെ മോള് വഴക്കാര്ന്ന് അമ്മ മോനെല്ലാം എഴുതി കൊടുക്കും അങ്ങനെ അങ്ങ് എഴുതിക്കോ എന്നിട്ട് സാർമാര്ടെ എല്ലാം ബെസ്റ്റ് ഇത് വേടി പ്പിക്കും അങ്ങനെ ഇങ്ങനാന്നും പറഞ് എന്തോ ചെയ്യും എഴുതത്തില്ല ചെ കളി എന്നുള്ളൊരു ചിന്തേ ഒള്ളൂ അവർക്ക്
ആഹ് അത് പിന്നെ ഒരു പ്രായത്തിന്റെ അതിലാണ് പിന്നെ കോവിഡ് സമയല്ലേ ഞാൻ പഠിച്ചൊണ്ടിരിന്നപ്പഴും ഞാനും ക്ലാസ് ഓണാക്കി വെച്ചേച്ചങ്ങ് പോവും
ആഹ് എന്തൊരു ബുദ്ധിമുട്ടാരുന്നു അതൊക്കെ ഇപ്പ ഓർക്കുമ്പം എല്ലേ രണ്ടു രണ്ട് മൂന്ന് വർഷം എന്തോരം തരണം ചെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സിനിമയൊക്കെ വന്നത് കാണുമ്പഴേ ആ രണ്ടായിരത്തി പ എന്തോ ആര്ന്നു ഏട്ടാ പേര്
രണ്ടായിരത്തി പതിനെട്ടോ
രണ്ടായിരത്തി പതിനെട്ടാങ്ങാട് യൂ ഹെന്ദു വാരുന്നു കാണുമ്പോ നമ്മക്ക് സത്യത്തി കരച്ചിൽ വരും ല്ലേ ആ ചെളിയും മണ്ണും ഒക്കെ മാറ്റി ഓരോരുത്തരേ രക്ഷിക്കുന്നതും അത്പോലെയല്ലേ അന്നത്തെ കാല ത്തും അവരല്ലാരെ രക്ഷിച്ചതും എല്ലാം
അതെ ആഹ് രണ്ടായിരത്തി പതിനെട്ടിലേത് സത്യം പറഞ്ഞാ അവിടെ രണ്ടായിരത്തി പതിനെട്ടില് വെള്ളം കയറിയായിരുന്നോ
ഇല്ലില്ല ഇവിടോട്ട് എങ്ങ് ഇവിടെ ഇങ്ങനെ ഈ ഒരു സൈഡിലോട്ടേ ഇല്ലായിരുന്നു വെള്ളം കയറക്കം
ഇല്ലായിരുന്നല്ലേ ഓഹ് ഞങ്ങടെ അവിടൊക്ക കേറിയായിരുന്നു
ആഹ്
ഉം
ഉം മ്ഹ് മ്ഹ് അന്ന് പേടിച്ചോ പേടിയൊക്കെ ഉണ്ടായോ
ഓഹ് എനിക് ഞാനന്ന് എട്ടാം ക്ലാസിൽ പഠിക്കാ എനിക്കന്ന് വെള്ളം കേറിയേന്റെ കൗതുകത്തില് ഞാനിങ്ങനെ അങ്ങ് നി എന്നിട്ട് അവിടെ മേളി വന്ന് താഴെ വെള്ളത്തിന് വെള്ളത്തിൽ കൂടെ ഈ പാമ്പൊക്കെ പോവും എന്നിട്ട് ആ പാമ്പിന് വേണ്ടി പാമ്പിന്റെ മേളിലോട്ടൊക്കെയും പഴുത്ത് ആഹ് ഇത് കേടായ തക്കാളിയും കോവക്കയും ഒക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് അങ്ങ് എറിയും മ്ഹ്
അപ്പൊ നമുക്ക് ഫുഡും ഭക്ഷണം പാചകം ചെയ്യാനൊക്കെ പറ്റുമായിരുന്നോ അതോ പൊറത്തിന്ന് അവര് കൊണ്ടു തരുമായിരുന്നോ
ഇല്ലില്ല ഞങ്ങള് മേളില് സ്റ്റവ് ഒക്കെ വെച്ചായിരുന്നു ഗ്യാസ് കുറ്റി മേളിൽ കേറ്റി ഒരു ചെറിയ സ്റ്റൗ ഉണ്ടായിരുന്നു
അപ്പൊ ഇനി അടുത്ത കോള് വിളിക്കുമ്പോ വിശേഷങ്ങളൊക്കെ പറയാം നമുക്ക് ഓക്കെ ശരി ശരി ഓക്കെ